എവിടാണ് മോളെ
എന്തൊക്കെയ എന്നിട്ട്
സുഖല്ലേ
ആഹ് പിന്നെ മ്മള് ഏതായാലും എന്താ പറയാ പരിപാടിന്റന്നെയ് ഏതാ ഡ്രസ്സൊക്കെ ഇടണത് കളറ് അങ്ങനെ എന്തെലും ഞമ്മൾ തീരുമാനിച്ചിക്കണോ
ആഹ് അതൊരു രസല്ലേ നമുക്ക് തീരുമാനിക്കാം പുതിയതങ്ങട് തീരുമാനിച്ചാലല്ലേ നമുക്കങ്ങട് തീരുമാനം ഉണ്ടാവ ഏതാ ഈ പറഞ്ഞോ എനക്ക് എന്തൊക്കെയ ആലോചിച്ചിട്ട് ഇഷ്ട്ടുള്ളതെതാച്ചാല് ആ പർദ ഇടണാണ് നല്ല അല്ല പക്ഷെ കള ചുരിദാർടുമ്പോന്നും കൂടി ഇതാണ് കളർ ഏതാ വേണ്ടിയ ആഹ അതെ അതാണ നല്ല മെയിനായിട്ട് കൂടുന്നത്.
അതന്നെ എല്ലാ ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതൊക്കെ വേണ്ടിട്ടല്ലേ
ഉം എവിടൊക്കെമ്മ പ്ലൻ ഇടാ പോവാൻ
ഞമ്മക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരു സെറ്റ് ആക്ക
പോവാ നമുക്ക് ആ ഭക്ഷണം കഴിക്കാൻ വിശാലമായ ഒരു സ്ഥലം നോക്കാം.
ആഹ ഭക്ഷണം ഉച്ച ഭക്ഷണം രാവിലത്തെ തല്ലെ നമ്മള് കൈ പിടിക്കാന്നല്ലേ പറഞ്ഞ
ആഹ രാവിലത്തെ കൈ പിടിക്ക രാവിലത്തെ ഒരു ഒത്തക്ക് ഒരോര്ത്തര് കൈ പിടിക്കില്ലേ കുട്ടികളെ കൊണ്ടുവല്ലോ കുട്ടികളെ കൊണ്ടുവരോ
ചെറുതിനെ കൊണ്ട തന്ന വരും മറ്റല്ല ഒന്നും പിന്നെ ചെറീറ്റങ്ങ ഇണ്ട പോരും വലിയോൾ പിന്നെ പോരൂല
ആഹ ശരി ഇയിന്റെത് ചെർദിനെ കൊണ്ടായിരുന്നോ അതന്നെ വലുത ഇവിടെ വെലുത എവിടക്ക് വിളിച്ചാലും വരില്ല
ആഹ് വലുത് ഇളും വരൂല മറ്റവര ഒന്ന് രണ്ടാമത്തോളം അവൻ വരും
ആ അങ്ങനെ തന്നെ മ് മ് പിന്നട്ട് എന്താ നമുക്ക് കളർ ഡ്രസ്സ് ഏതാ നീല
ഏതാ നില ഇല്ലല്ലോ കപ്പിൻ്റ് നിനക്ക് ഉണ്ടോ കാപ്പി
മ
നീരനീന്റെറൻസ് അനിയത്തിന്റെ അടുത്ത്ണ്ട് ഞാൻ ചോദിച്ചോ പ ഞാൻതിട്ടോണ്ട്ട്ടോ മറ്റൊക്കൊക്കെ ഇണ്ടാവല്ലേ
ആ ഒരോട് ചോിച്ചോക്കാ അല്ലെങ്കി നമുക്ക് ഇങ്ങന രണ്ടാൾക്കാര് രണ്ടാൾക്കാർ ഓരോ കളറിലാം അങ്ങനെ ആ് വയറ്റല്ല വെള്ളല്ല കാര്യ എടുത്തണ്ടാവൂല്ലേ പക്ഷേ അത് അപ്പ എല്ലരും നിക്കാഹിന്ക്കെ അതന്നെ വാങ്ങിപ്പിക്കുന്നതിന കൊണ്ട് അത്ണ്ടാവും
നിങ്ങളവിടൊര തോട്ല്ലേനോ അത്പ്പ ഇണ്ടോ
ഓ അത് കുറച്ചുകൂടെ എന്ത ചെയ്ത് അത്പ്പാ അത് എന്താച്ച ഒന്നാമത് ഇപ്പ ആര് പോയ അല്ല അവിടെ നന്നായിട്ട് വേസ്റ്റ് കൊണ്ടയിട്ടിട്ട് ഒന്നാകെ പ്ലാസ്റ്റിക്കിന്റെ അതന്നക പണിയാക്കിന്ന ഒരു നമ്മള അതിലാണല്ലോ കുളിക്കാനും ഇത അലക്കാനൊക്കെ പോല് പക്ഷെ എന്തായത് ഒന്നാകാത്ത തോ ടൊക്കെ ഒന്നായിട്ടും നശി കുറെ ജനങ്ങൾ
ഇപ്പൊക്കെ വേ പഴ വേസ്റ്റ് ഒക്കെ കൊണ്ടോണ കാലാണ എന്നിട്ട് അതില് കൊണ്ടട്ടു മനസ്സില
ആഹ് അതന്നല്ല അല്ല ഇനിയിപ്പോ അവിടെ ക്യാമറ വെക്കണംന്ന് അറിഞ്ഞിണ്ട് അപ്പൊ ക്യാമറ വെച്ച കഴിഞ്ഞാ പിന്ന അങ്ങനത്തെ കറ ഈ കളി കളിക്ക നിക്കല്ലോ
പൈസക്ക ഇതൊക്കെ എടക്കണ്ടേ ക്യാഷടക്കണ്ടേ
അത് കണിച്ചിട്ട എന്താ ആൾക്കാാര് രാത്രി വേസ്റ്റ് കൊണ്ടയിടാണ് അപ്പൊ പിന്നെ ഒന്നൊക്കെ പക്ഷെ നല്ല രസമുള്ളരിതായിരുന്നു തോട് ത കുളത്തിലാണ് കുളംമാണ് പിന്നെങ്കിലി ഇപ്പൊ നമ്മള് ഉപയോഗിക്കട്ടോ കുളം ഇപ്പളും ഉപയോഗിക്കണ്ട് ഓ ആ അത് തോടാങ്ങട്ട് നശി പ്പിച്ചത് തോടിലാവകുമ്പോ അങ്ങെ ഒഴുകി അങ്ങനെ പോവുല്ലോ വേസ്റ്റ് കോളാകുമ്പോ അങ്ങനെ ഇടാൻ കഴയില്ലല്ലോ വേസ്റ്റ് തങ്ങിക്കുന്നുള്ള പേടിൽ അങ്ങനെ ആ അതാണ് നമ്മെ തൊടിലന്ന് പറഞ്ഞ കാര്യല്ല പക്ഷെ കുറച്ച് കുറച്ച് ലോങ് ഇത് ദൂരണല്ലേ തൊടി ക്കുന്ന് കുളം കെട്ക്കുന്ന സ്ഥലോ നമ്മുക്ക് വല്ലാ കണ്ണെത്താൻ കഴിയില്ലല്ലോ അതാണ് ങ്ങളെ അനക്ക് ഓർമണ്ട്ലേ അന്ന് വന്നൊക്കെ ആ മാറ്റോള് വീഴാ തും ഹൗ റ്റേര്ന്ന്
ആ പാടത്ത് ഞമ്മള് ഞമ്മളായിക്കൂടെ നടന്നു പോയത ആ വയലും
ഉം ഉപ്മ മാങ്ങ അച്ചാറും അവിടെ കൊണ്ടോയി കൊടു
അതന്നെ സ്കൂള് പഠിചീന്നന്നത്തെ കാലം ആ കാലന്ന് ഇനി വരൂലല്ലോ
അത് വരൂല അത് ഭയങ്കര ഒരു വിഷമണ്ട് ആ ചെറുപയ്റിൻ്റെ ചോറും ഏ ആ ചെറ്പയറിൻ്റെ ചോറും
മക്കളോട് പറയും ഓല് സ്കൂക്ക് കോണില്ല സ്കൂക്ക് കോണില്ലന്ന് പറയുമ്പോ പറയും മക്ക മക്കളെ ഇതാണ് ലോകം ഇനുള്ളരു ലോകം നേരംവെളുകാ അപ്പം അപ്പം മ് അപ്പം പുട്ട് ചപ്പാത്തി നേര ന്നേരം വെള്ത്ത എന്താ കറി എന്താ ചോറ് എന്താ ഫുഡ് ഇതിങ്ങനെ ആലോയ്ചിക്കു
മ്മ ന്നെന്താ നാളെന്താ മറ്റന്നാളെന്താന്ന് അറിയുംപറയാനേ ഓർക്ക് കഴിയൂ നമ്മൾ ഇണ്ടാക്ക്ന്ന് നമ്മുക്കല്ലേ അറിയു പക്ഷേ അയിന്റെ വേലപ്പം അതിന്റെ ഇത് മനസ്സിലാക്കിയത് നമ്മളൊരു ഉമ്മമാരായപ്പോ നമ്മമ്മമാ നമ്മളമ്മമാർ എത്രത്തോളം
ഇപ്പൊ ആലോയിച്ചലൊട്ത്തണം ഞ്ഞിപ്പ രാവിൽക്കെന്താ കടി എന്താ സ്കൂൾക്കെന്താ കൂട്ട് രാവിലെ എന്താ പുട്ട് ചപ്പാത്തി അപ്പം ദോശ ഇഡ്ലി അങ്ങനെ എന്തെങ്കിലൊക്കെ നൂൽപുട്ട് അരില്ല ങ്ങള് പൊടി അരചെച്ച്ക്കാണ് ആ പൊടി പൊടിച്ചച്ച്ക്കാണ് മില്ല് ണ്ട് ഇവടെ എല്ലത്തിനും ഇടാള്ള പൊടി പൊടിണ്ട് ആ വെള്ളപ്പൊക്കെ ഞങ്ങള് കലക്കിപ്പാരലാ
അതെങ്ങനാ
അരി പൊടിച്ച അല്ല അല്ല ഇവിടെ ഞങ്ങള എളാപാക്ക് മില്ല്ണ്ടല്ലോ മേലെ പുതിയ അപ്പൊ അവിടെന്ന് പൊടിച്ച് കൊണ്ടരു പൊടിന്നായിട്ട് അപ്പൊ പിന്നെ അതിന്ന്ങ്ങനെ കലക്കി സാധാ കലക്കി ആ ചൂടുവെള്ളത്തിലല്ല പച്ചെള്ളത്തിലാ
അത്ങ്ങനെ മിക്സീൽട്ടടിക്കും
ഇല്ല സദാ പച്ചവെള്ളത്തിലിട്ട് ആ പ്പൊ ചൂടാ നേരത്ത് കലക്കി പൊയ്ക്കണ്ട് ഇപ്പൊ വരും
തേങ്ങ പലൊന്നും വേണ്ട
ഒന്നുംല്ല സാദാ അപ്പം
അപ്പൊ ഈ പച്ചേരിന്റെ ടേസ്റ്റ് അല്ല ടേസ്റ്റ് കുറയൂലെ
ആ മറ്റേ ഇൻ്റെ അത്രക്ക് ടേസ്റ്റ് വരൂല ന്നാലും
തേങ്ങല്ലാതെ തിന്ന വേറെ ടേസ്റ്റാ
തേങ്ങൊന്നും ഇടല കറിണ്ടാക്കൂലേ കറില്ലാതെ മക്കള് തിന്നൂല
ആ അല്ലാ വെള്ളപ്പത്തിലെ ആ തേങ്ങിം നേര്യരു ഉഴുന്നിൻ്റെം ഇട്ടോടുത്ത്ങ്ങാണ്ട് അടിച്ചാമയി കുറച്ച് ചോറും കൂട്ടി ട്ടി ചോറും കൂട്ടിഅടിച്ചാല് എന്തോരം ടേസ്റ്റാ വെള്ളപ്പം ഞാനെന്നും വിചാരിക്കൽണ്ട് പച്ചേരി വെള്ളത്തി ഏ അങ്ങനെല്ലേ വെളപ്പം ണ്ടാക്കാ ചോറും അന്തന്തളേ ടേസ്റ്റ് ചോറ് ആദ്യം നമ്മള് ന്തെയ്യാ പച്ചേരി വെള്ളത്തിലിട്ടാ അയിന് വെള്ളത്തിലിട്ണ സമയത്തെന്നെ ഉഴുന്നില്ലേ ഉഴുന്ന് കുറച്ഒരു എല്ലടാ വെള്ളപ്പം തന്നെ ഉഴുന്ന് രണ്ട് സ്പൂണ് ഒരു വലിയ രണ്ട് ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ ഒരുരോ ഒരു ടേബിൾ സ്പൂണ് ഉഴുന്നുടാ ആ ഒരു പുളക്ക് വണ്ടിയിട്ടാണ് വെള്ളപ്പത്തിലേക്ക ഒരു ചെറിയൊരു പുളിയിട്ടാ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ആ ഉഴുന്ന് അതെല്ലാം കൂടെ കൂട്ടിട്ട് പിന്നെ ഒരു നാല്മണി ആയി കഴിഞ്ഞാൽ രാവിലെ ഇട്ടുണ്ടെങ്കിൽ നാല്മണിയാവുമ്പോഅല്ലെങ്കിൽ മൂന്നര ക ആയി കഴിഞ്ഞാല് ആല്ല ആണ അങ്ങനെ ഞാനും ഏ അത് കിട്ടും കിട്ടായിന്നല്ല ഞാന എന്റെ അമ്മായിയമക്കണ്ടാക്ക ക്കെ തന്നെ അന്നൊക്കെ ചീനച്ചട്ടിയില ഇരുമ്പിന്റെ ചട്ടി അതില ഉണ്ടാക്കിന്നൊക്കെെ ആ അയിന്നൊ കിട്ടും എന്നട്ട ഇത് എന്താണ് ഇതില്ലേ ഇതന്നേരം മൂന്നരക്ക് ഒന്ന് അരി എന്ത ചെയ്യ വെള്ളത്തില്ൽ പൊതത്തെ ഇട്ട് കഴിഞ്ഞട്ട് ഊറ്റി കഴുകി നന്നാക്കി ചോറിലേ ഏതനല്ല റേഷനരിനകാൾ മറ്റ മറ്റ ഉരുണ്ട അരിന്റെ ചോറണങ്കിയാ നന്നാവും ആ അപ്പം അതെന്ത ചെയ്യാ ചോറ് ഇങ്ങാണ്ട് കൊഴച്ച് ചോറ് ഇപ്പൊ ഒരു ഇ നമ്മള ഒരു ക്ലാസ് രി ഇട്ടെന്ന്ണ്ടെങ്കിൽ ചോറൊരു ക്കാല്ല്ല അരണ്യക്കാൾ കുറച്ചൂടി മുന്നിലായിട്ട് ഈ ചോറും വേണം ക്ലാസ്സിൽ അരിക്ക പകുതി തന്നെ ചോറ് ഈ പച്ചേരിന്റെ പകുതിയിൽ തന്നെ ചോറ് വേണം നല്ലോണം തേങ്ങ ചേരണ്ടത് നല്ല ഒരുമ മുറി നല്ല തേങ്ങ ഉള്ള വീടാണ് അവിടെ തേങ്ങ ഇഷ്ട പോലണ്ടോ
തേങ്ങ കൊറവന്നെയാണ് ഉ തേങ്ങ കൊറവ തന്നെയാണ്
ആ ആ അ ആ ആ അത തേങ്ങ തേങ്ങ കൂട്ടിങ്ങണ്ട് നല്ലോണ്ണം അടിക്കുക
അല്ല ഓട്ടട ചുടലുണ്ടോ അതിന് അതിന്റെ റസ്പ്പി പറഞ്ഞു തരോ
ച്ചീരിപ്പൊടിയ ഉണ്ട
അയിനെ അരി വെള്ളത്തിലിട്ടില്ല
ഉം അരിപച്ചേരി നമ്മട അരിപ്പൊടി ഇല്ലേ പത്തിരിപ്പൊടി അതെന്ത ചെയ്യ ഒരു ഡൈവറലേക്ക് എടുത്തിട്ട് നല്ലോണം കൈണ്ട് കല ആ സാധാ പീടയന്ന് വാങ്ങണ പച്ചേരി പൊടി ഞാൻവിടെ പൊടി പ്പിക്കല കേട്ടോ പച്ചേരി പത്ത് കിലോ പൊടന്നെ നല്ലോണം കൈൽ ഇട്ടിട്ട് ഞാരിട കുറച്ച് വെള്ളം ഒഴച്ചിട്ട് കട്ടിയിൽ ഞരിടും ഞല്ലാഞരടീട്ട് അതെന്തയ്യും പിന്നെ മിക്സിൻ്റൊജാ റിലൊക്കെ ഇട്ടിട്ട് നല്ല അടിച്ച് ലൂസാക്കും മിക്സിൽ ജാർന്ന് നല്ലോ പത വരുപ്പ ആ കൊറച്ച നേരം പത വന്ന കഴിഞ്ഞാല് എന്തയ്യ ഇതവറലക്കെ വെച്ച് ഉപ്പ് വെളിച്ചെണ്ണ ഇട്ടിട്ട് തേങ്ങ ഇടടുർക്ക് തേങ്ങ ഇട ഉപ്പ വെളിച്ചണ്ണ ഇട്ടിട്ട്നല്ലണ്ണം കുഴിക്കും
ഉപ്പവെളിച്ചെണ്ണ ഇട്ട് കൊഴക്കി
ആ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇട്ടിട്ട് കൈയിലോണ്ട് കുഴച്ച് തേങ്ങിയിട്ടാൽ ചുട്ടൊക്കെയ ഇടതല്ല അടിപൊളി പിന്നെ ചുട്ട് കാ ആ ഈ ചട്ടിയിലൊക്കെ പാർന്ന് ഉ ഇല്ലല്ല ചട്ടിയിലേക്ക് പാർന്നു കഴിഞ്ഞാല് തുറന്ന് വെക്കണം കുറച്ച നേരം തുറന്ന് ഓട്ട വന്ന കഴിഞ്ഞാല് അടക്കാൻ പറ്റുള്ളനേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എന്തായും തറന്നോക്കണം ആഓട്ടം എങ്ങനെ വരുന്നരിച്ച്
പക്ഷത് ചുട്ടിട്ട് ഇങ്ങട്ട് ചട്ടിന്ന് കിട്ടണ അവസ്ഥകൾ വരുന്നില്ല ഉ
പച്ചേരി വളർത്തല
ആ പച്ചേരി പച്ചേരി പിന്നെ ഞങ്ങള് മുറ്റത്താണ് അടുപ്പത്തെക്കാര്അപ്പ പിന്നെ അതിന് വേറെ ചട്ടിയുണ്ട്
ആഹ എന്നാലും കൊഴ ആ അതന്നെ മൺ ചെട്ടി തന്നെയാണല്ലോ പുത്തപ്പും ചുടാ നമ്മളവിട കുത്തപ്പ എന്നാ പറയാ കുത്തപ്പം അവിടെ ഓട്ടട ഈ ഓട്ട വരല്ലല്ല കുത്തപ്പത്തില്ൽ അത് മൂടി വെക്കാൽ നേരവെയ്യ ലാസ്റ്റിലേക്ക് ഒും ഒരു ഭ മുക്കാൽ ഭാഗം വന്തിട്ടേ മൂടിയാക്കാൻ പറ്റുകയുള്ളൂ. ഇനല് ജസ്റ്റ് മൂടി വെക്കുന്ന ഏറി ഒന്ന ഒരു മിനിറ്റ് ഒക്കെ മൂടി വെക്കുള്ളൂ. വ ഇറക്കാൻ നേരത്ത് മുടിയൊക്കെ ചെയ്യാം അപ്പോഴാണ് അതിന്റെ കുത്ത് കുത്ത്. വരാ.
ആ
ആഹ് വെള്ളപ്പത്തിന്റെ അത് ഇപ്പൊ വെള്ളപ്പ ആയാലോ അങ്ങന തന്നെ മൂടി കുറച്ച നേരം കഴി പക്ഷെ വെള്ളപ്പത്തിന് വേം മൂടക്കെ കേട്ടോ? അത്രയും കൂടി കാത്തിക്കണ്ട മുടി വെച്ച് കഴിഞ്ഞാൽ
അങ്ങനെ ചെയ്തു നോക്കണം എന്നാല് പിന്നെപ്പൊ ഏതൊക്കെ പുതിയ റെസിപ്പിയ ഒക്കെ ഉണ്ടെങ്കി പറയി. ട്രൈ ചെയ്യാം.
ആ ഏതാലും ആ ഇനി ഏതായാലും നമുക്ക് നീ കാണുമ്പം പറയാ. പുതിയ റെസിപ്പി അതാവും നന്നാവല്ലേ മാർക്ക ഈ അന്വേഷ ചോയിച്ചു വെക്കണ്ടിട്ടോ പുതിയാപ്പിളിനോട്. പിന്നെ നില ഓ അതന്നെ വിളിക്ക ഉ ഉ ആയിക്കോട്ടെ ഞാൻ വിളിക്ക എനക്ക്പ്പോ